കേക്കാമോ
ആഹ് കേക്കാം കേക്കാം
ആഹ ആഹ
സുഖമാണാ
ആഹ് സുഖം നിനക്കോ
ആഹ എനിക്ക് സുഖം അവിടെന്ത എന്താ എടുക്കുന്നത്
ഞാനിപ്പോ ഇവിടെ ചായ ഇട്ടാണ്ടിരിക്കയാണ് ചായ ഇവിടെ കയറായല്ലേ വൈകിട്ട ആായില്ലേ ചായ ഇടാനായിട്ട് നോക്കുക
ആഹ ചായ ഇല്ല എഴുതണം ചായ മഴക്ക് ചായയും പരിപ്പോടൊക്കെ സൂപ്പർല്ലേ
ആ അത് സത്യാണ് പക്ഷെ ഇവിടെ പരിപ്പോട ഇല്ല നല്ല ചൂട് ചായ കുടിക്കുക
അത പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ
ആഹ് ഇന്ന് രാവ ഉച്ച വരെ നല്ല പെരു മഴയായിരുന്നു ഇപ്പൊ നല്ല വെട് വരുന്നു
ആ ഇവിടെ അതൊക്ക പോലെ അല്ലായിരുന്നു ഉച്ച നല്ല മഴ ഇപ്പൊന്താനില് അതുകൊണ്ട്ല്ലോ ആ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും സ്റ്റുഡിയോ കഴിയിട്ടിട്ട് ഉണക്കാൻൊന്നും പറ്റിയില്ല ഇപ്പതാ വരില്ല ഇപ്പ എടുത്തിട്ടിട്ട് കാര്യമില്ലല്ലോ കാരണം വൈകുന്നേരം രാത്രി ആകറായില്ലേ
ഉ എന്നാലും ഞാന എടുത്ത് ഇട്ടിട്ടുണ്ട് കൊറച്ച് ഉണങ്ങള്ളൻ അല്ല നമ്മുടെ വീട്ടിൽ എവിടെ കൊണ്ട് ഇടാനായിഈ തുണികളെല്ലാം കൂടെ
അതെ അതെ മഴ ഉ പിന്നെ മഴയെ കുുറിച്ച് നിനക്ക എന്ത അഭിപ്രായം
മഴയെ കുറിച്ചെന്ന് വെച്ചാൽ നമുക്കിപ്പ മഴ പെട്ടെന്ന് പ്രഡിക്ട് ചെയ്യ നോക്കാത്തില്ല ഇപ്പ ഇപ്പോഴത്തെ രീതി അനുസരി തിരിച്ച് കാലാവസ്ഥ പെട്ടെന്നാ മാറുന്നേ വെയിൽ വരേണ്ട സമയത്ത് മഴ വരും മഴ വരേണ്ട സമയത്ത് വെയിൽ വരും
അ അതെ പക്ഷേ ആ സംഭവം അടിപൊളിയാണ് മഴ എന്നൊക്കെ പറയുന്നത് മെയ മഴ സമയത്തുള്ള കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് നല്ല രസമാണ് പക്ഷെ നമ്മള ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോവാൻ നൽക്കുവാണെന്നുണ്ടെങ്കില് നമുക്കതൊരു ബുദ്ധിമുട്ടാാവും മഴ പെയ്തുഴല്ല
ആഹ സത്യാണ് പിന്ന എനിക്ക് ഒരു സ്ഥലം വരെ പോണമായിരുന്നു രാവിലെ ഞാാന എങ്ങനെ രാവിലെ കുളിച്ചു ഒരുരുങ്ങി എല്ലാം സെറ്റ ആായിട്ട് അന്നരം മഴയില്ലായിരുന്നു ഇറങ്ങിയ സമയത്ത് വഴി ബസ് ഇറങ്ങാനായിട്ട് പകുതി ഇ എത്തിയപ്പോഴത്തേനും പേും മഴ ഇട്ടുണ്ട് പോ ഡ്രസ്സ് ഉൾപ്പെടെ ഫുള്ള് നനന്ദി
അതാ ഞാൻ പറഞ്ഞേ. നമ്മള് എവിടേങ്കിലൊക്കെ പോവാൻ നി ുമ്പോഴാണെങ്കിൽ പഴല്ലെങ്കിൽ അത് ഭയങ്കര ദുരിതമാണ്
ഉം അതാണ്
മഴ അത്യാവശ്യം വണ്ടുള്ള കാര്യമാണല്ലോ ഈ കൃഷിക്കും കാര്യത്തിും അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിട്ട് നേരത്തെ നമ്മുടെ ഇവിടെ മൊത്തം ഭയങ്കര ചോറും കാര്യങ്ങളൊക്കെ ആയതൊണ്ട് ആ എന്താ പറയാ എല്ലാ ചെടികളും അതും അത എല്ലാം ഉണങ്ങി വളരെ ഒരു ഇതായിട്ട് ഇരിക്കുകല്ലായിാ ശ അ മഴ പെയ്തത്ത എല്ലാത്തിനും ഒരു ഉണർവ് വന്നു
ആ പക്ഷെ അധിക മഴ പെയ്താലും പ്രശ്നമാണ് ചില ചില ചെടികൾ അ വെ ശരിയാല്ല മിന ഉള്ളവേ ശരിയാവാത്തുള്ളൂ
ചില അ ശെരിയ ചില ചെടികളൊക്കെ പെട്ടെന്ന് അഴുകിപ്പോവും ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങള ഇവിടെ ചെറിയ ഗാർഡൻസ് ഒക്കൊക്കെ ഉണ്ട് അപ്പം അതില് ചില ചെടികളൊക്കെ ആണെങ്കിൽ വെള്ളം കൂടുതലാണെങ്കി അത് പെട്ടെന്ന്ഴുകി
ആഹ അതാ
ആ പക്ഷെ ഈ മഴ പെയ ആ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഈ മരങ്ങള് ചെടികള അങ്ങനെയുള്ള ഭയങ്കര പച്ചപ്പോടെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മഴ പെയ്തിട്ട് നമ്മളിപ്പം ഒരു ദിവസം ഫുള്ള് മഴ പെയ്ത് പിറ്റേ ദിവസം നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാ ആ ചെടി ടെ എടക്കിലും അവിടെ എവിടെയൊക്കെ നോക്കാൻ വേണ്ടിട്ട്ങ്കിൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക ഭംഗിയ
അത് ശരിയാ ഈ മഴ പെയ്ത ശേഷമല്ല മഴ പെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ കുടയും കൊണ്ട് പോ പോയിട്ട് ചെടികളൊക്കെ ഈ കാറ്റും മഴയൊക്കെ എല്ലാം കൂടെ വരുമ്പഴത്തേനും ഇലകള്ളൊക്കെ വെള്ളത്തുള്ളികൾ വീണ ലകളൊക്കെ അനങ്ങല്ലേ അതൊക്കെ ഞാൻ ഇങ്ങനെ വീടിയൊ എടുക്കും നല്ല രസമാണ് അതൊക്കെ എനിക്ക് അതാ മ മഴ പെയ്തന് ശേഷം കാണുന്നതിനെക്കാട്ടിയും മറ്റേത ഇഷ്ടം എനിക്ക്
ആ പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളീ പുതുമണ്ണുണ്ടല്ലോ മഴ പെയ്യാതിരുന്നിട്ട് പെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ ഒരു മണം വരും പുതുമണ ന്റെ മണോന്ന് പറഞ്ഞിട്ട് മണം വരും സത്യത്തി അതിനെ എന്തോ പെട്രികോൾ അങ്ങനെ എന്തോന്നണ്ടാണ് പറയുന്നത് അത് പക്ഷെ നല്ല ഒരു അടിപൊളി ഒരു മണമാണ് അത് ഞാനിവിടെ എതിനോട്ടം ഞാൻ കണ്ട ത അത് ഇതും സക്കരോമൈസെറ്റ് എന്ന് പറഞ്ഞ എന്തോ ഒരു ബാക്ടീരിയ നമ്മ സോപ്പിൽ മണ്ണിൽ ള്ള ഏതോരു ബാക്ടീരിയ കാരണമാണ് ഈ മ ഈ മണം ഏ പുറപ്പെടുപ്പിക്കുന്നുണ്ട ഞാനിങ്ങനെ ഒരു ഇതില് വീഡിയോയില് കണ്ടായിരുന്നു നമുക്ക് ഈ പുതു മണ്ണിന്റെ മണൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര നല്ലൊരു മണ ആണല്ലോ
ആ അതാ നല്ല മണ്ണിന്റെ മണന്നൊക്കെ പണ്ടുള്ളവര് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഞാനത് അനുഭവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴേക്കും എനിക്കത് കിട്ടി തുടങ്ങിയത് അതിന്റെ മണം
ആ കൊറേ നാള് മുന്നെന്നൊരു എനിക്ക് ഇതിനെ കുറിച്ച് വല്യ അറി പക്ഷെ ഇവ്ടെ ഞാനിത് പറഞ്ഞില്ലേ ഏതോ ഞാൻ കണ്ട് വായിച്ചതാ ഈ ഒരു ബാക്ടീരിയ മണ്ണിലുള്ള ഒരു ബാക്ടീരിയ കാരണമാണ് നമുക്ക് ഈ ഈ ഒരു മണം വരുന്നെന്നു ള്ളത്
ഉം
പിന്നെ ക്കീ ച് ചൂട് സമയത്ത് വെള്ളല്ലാത്തതും ഏറ്റവും വലിയൊരു പ്രശ്നാണല്ലോ അപ്പൊ മഴ വരുമ്പോഴാണ് അങ്ങനെയുള്ള വര ൾച്ച കാര്യങ്ങൾ അതിനൊക്കെ ഒരാശ്വാസാകുന്നത്
ഉം സത്യ ഈ വിണ്ട് കീറി ഒണങ്ങി വിണ്ട് കീറി എല്ലാം സ വയൽലൊക്കെ വെള്ളം വീഴുമ്പോഴത്തേനും നല്ല രസാ
ആ അതെ പിന്നെ വേറൊരു കാര്യംന്ന് പറഞ്ഞ് കയ്ഞ്ഞാല് ആ ഇടി ആ അതാണ് സയ്ക്കാൻ പറ്റാത്തത് ഈ മഴ സമയത്ത് പ്രത്യേകി ച്ച് ഇനിയുള്ള സർക്കാറ് വീ പ്രമേഹം മഴയ്ടെ സമയത്ത് ഇടിയും കൊ അതാണ് സഹിക്കാൻ പറ്റാത്തത് ഇപ്പൊ ഞങ്ങടെ ഇവിടെ തന്ന രണ്ട് മൂന്നൂസം മുന്നേ എങ്ങാണ്ടാണെന്ന് തോന്നു അത് ഭയങ്കര ഒരു ഇടിവെട്ടി ഇടീന്ന് പറഞ്ഞയ്ഴിഞ്ഞാ ഇടിയും ആ മിന്നലും കൂടെ ഒരുമിച്ചായിട്ടുള്ള ഒരു സംഭവായ്ര്ന്നു അപ്പൊ ഭയങ്കര വലിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ഇത് കഴി വന്നാലും കറണ്ടല്ല എല്ലാം അടിച്ചുപോയത് ഒരുമിച്ചായിര്ന്നു അങ്ങനെ കുറേ മണിക്കൂർ ഇവിടെ കറണ്ടൊന്നും ഇല്ല പിന്നെ കറണ്ടക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നൊക്ക ഇട്ട് നോക്കിയപ്പോ താര വീ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിച്ച് പോയി
ശോ ഇവിടെ പിന്നെ അങ്ങനൊരു പ്രശ്നം ഇല്ല ഏ ഇല്ലന്നല്ലിയോ ഇല്ലന്ന് പറഞ്ഞാ ചെലപ്പം വരും അങ്ങനെല്ല ചെറ്തായിട്ടെക്കെ ഇടിയൊക്കെ വെട്ട്ന്ന്ണ്ടായിര്ന്ന് പക്ഷെ അത്രയ്ക്ക് വലിയ അടിച്ച് വച്ചകത്തക്ക സംഭവങ്ങളൊന്നും
ആ ഇവിടെയും അങ്ങനെ ഇല്ലായിര്ന്നു പക്ഷെ അന്ന് ആ ഒരു ദെവസം ആ ഒ ഒട്ടും പ്രതീക്ഷിക്കാതാ കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട്ള്ളൊരു അന്തരീക്ഷ ആയിര്ന്ന് ആ സമയത്ത് നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷില്ല പെട്ടെന്നിങ്ങെനെ ടി വെട്ടുന്നുള്ളത് അത് പെട്ടെന്നായിര്ന്നു അത്കൊണ്ടന്നെ നമ്മളെല്ലാരും എല്ലാരും ഈ പരിസരത്തൊക്കെ ഒത്തിരി പേര്ടെ സംഭവങ്ങളെല്ലാം വീട്ടുപകരണങ്ങളൊക്കെ അടിച് പോയിന്നുള്ളെ ഉണ്ടായിര്ന്നു
ഉം ആ വേറൊരു ഫാഗ്യം ആർക്കും ആപത്തില്ലാത്തത് ഓ എത്ര വാർത്തകളാ കേക്ക്ന്നേ മിന്നലേറ്റ് മരി- ന്നത് മിന്നല് ഏക്കുന്നതൊക്കേയ്ട്ട് എത്ര വാർത്തകള്
അതെ അത ഇപ്പഴാണ് അടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ട്ള്ള ഒരു സ്ഥലത്ത് വന്നായിരിക്കും അടിക്കുന്നത് അപ്പൊ ആ സ്ഥലത്ത് ആരെങ്കിലും ഒക്കെ നിപ്പോണ്ടെങ്കില് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നീ കൂടുതലും ആൾക്കാരൊക്കെ മരിച്ച് വീഴ്ന്നത്
ആ ഞാൻ കേട്ടിട്ട്ണ്ട് ഈ തെങ്ങിന്റെ മൂട്ടില് നി ക്യോ തെങ്ങിന്റെ മൂട്ട് നിന്നൂടാന്ന് ഇടി വെട്ട്ന്ന സമയത്ത് ഒള്ളയാന്നോ
അത് ഞാനും കേട്ടുണ്ട് പിന്നെ അതുപോലെന്നെ ഈ മലയ്ടെ മോൾലൊക്കെ ഒണ്ടല്ലോ അവിടെ ചെന്നൊന്നും നമ്മള് ഇടി വെ മല മല മറ്റേ മലയും കുന്നുമൊക്കെ ഒണ്ടല്ലോ അതിന്റെ മുകളിലൊന്നും ചെന്ന് നിക്കര്തെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ കൂടുതലൊന്നും സിനിമയുണ്ടാറ്ന്നേ ഇത് ഇളനീര പൂഞ്ചിറ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ടാറ്ന്നു അതിലും സംഭവം ഇതേ പോലാ അതൊരു വലിയൊരു മല കണക്കൊരു സംഭവം അപ്പൊ അവിടെ ഇങ്ങന ഇടി ധാനുള്ള സമയത്തൊന്നും ആൾക്കാരെ അവര് ഫാസിൽ കേറ്റി വിടത്തില്ല കാരണം ഈ മലകളിലും കുന്നിലും ഒക്കെ പെട്ടെന്ന് വന്നിട്ട് ഇടി അഫക്ട് മിന്നല് വന്ന് അടിക്കും ന്നാ പറയുന്നത് അപ്പ അങ്ങനെ അങ്ങനെ വന്ന് അടിച്ച് രുന്ന ഒത്തിരി ആൾക്കാരുണ്ടായേ
ആ ആ ഞാനതാ സിനിമ കണ്ടിട്ടില്ല
ആ അത് അത് അതിന്റെ ങ്ങനെ പറയ കൊുള്ളൊക്കെള്ള സമയത്ത് നമ്മള് കുഞ്ഞിന്റെ മണ്ടയിലും മലയുടെ മണ്ടയിലും ഓ പണ്ട് പരമാവ്ധി മ്മള് വീട്ടിലിരിക്കാന്നാണ് എല്ലാരും പറയുന്നത് പിന്നെ മരത്തിന്റെ പറയും കാരണം ചിലപ്പം ഈ മിന്നല അടിച്ച്ു വന്ന് മരത്തില്ൽ വന്ന് മിന്നലടിച്ച് മരത്തിന്റെ ഏതെലൊരു ഒരു ചില്ല അത് നമ്മുടെ തലയിൽവീണാലും മതിയല്ലോ.
അത് ശരിയ. എപ്പോഴാ വീഴുക എന്നറിയാഒക്കത്തില്ല.
പിന്നണെങ്കി ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട മഴയൊകെ റോട്ടില് വെള്ളകെ ട്ടാണ് പ്രശ്നം അതുപോലെ ന്നെ ഗ ഗതാഗത തടസ്സും അങ്ങനെയൊക്കെ ഒണ്ടാവാന്ന്
ആഹ ശരിയ എത്ര ആക്സിഡന്റുകളാ നടക്കുന്നെ.
ആ അത് പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ളതാ ഈ പ്രളയം. ആ മഴ സമയത്തല്ലേ ശക്തമായിട്ടുള്ള മഴ സമയത്തല്ലേ പ്രളയോം വെള്ളപ്പൊകോകോ മണ്ണില് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാാവുന്നു.
അതാ രണ്ടായിരത്തി പതിനെട്ടിൽ എന്തു ആരുന്നു ഇവിടെ? രണ്ടായിരത്തി പതിനെട്ടല്ല കഴിഞ്ഞ വർഷം എന്തുവാരുന്ന്
ആഹ് അതെ ആ ഒരു പ്രദേശം മൊത്തം അടിചോണ്ട് പോയതല്ലേ അത് വല്ലാത്തൊരു ഇതായിപ്പും അതവാടായി പോയി മ്മൾ ആരേം പ്രതീക്ഷിച്ചില്ല. സാധാരണ അവരെല്ലാ രാത്രി ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങി ഉറങ്ങി പിറ്റേ ദിവസം നോക്കിയപ്പം വീടുല്ല അടുത്തുള്ള ആൾക്കാര് ഒന്നും ഇല്ലാതെ കാരണം
ആ ഈ മനുഷ്യരുടെ കാര്യമൊക്കെ ഇങ്ങനാണ് എപ്പഴാന്നറിയോ ഒക്കത്തിലും ഓരോന്ന് വരുന്നത്
ഒരു കണക്കി നോക്കിക്കഴിഞ്ഞാ മഴ നല്ലതുമാണ് എന്ന ഇതു പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പ്രശ്നവുആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോലെയി മഴയൊക്കെ പെയ്യുമ്പോ നമ്മള ഒരു ചായൊക്കെ കുടിച്ചുണിരിക്കുന്ന ഒരു സുഖം വേറെ വേറെയാണല്ലോ
ആ അത് സത്യാണ്.
ശരിടി ഞാൻ പിന്നെ വിളിക്കാം.
ഓക്കെ ശരി.